കേക്കാവോ... കേൾക്കാമോ.
ആഹ് കേക്കാ
കേക്കാവോ.. ആഹ് ആഹ്, ആഹ് എന്നാ എടുക്കുവാ.
ഞാന്ന് ചുമ്മാ
ആഹ്.. ആഹ് എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞോ? ഇന്നത്തെ ഞാൻ ദേ, ഇപ്പ കുഞ്ഞിനെ ഒറക്കുവാ. ഇത്രയും നേരം ചുമ്മായിരിക്കുവായിര് ന്നു അവിടോ..
ഇവിടെ ഞാൻ ദേ, ചുമ്മാ ഇരിക്കുവാ.
അച്ഛനും അമ്മയും ഏവിടെ പോയതാ?
അച്ഛനും അമ്മയും കഴിഞ്ഞോസം ഞാൻ പറഞ്ഞില്ലായിരുന്നോ?
ആഹ് ആഹ്
ആഹ് അതിന് പോയതാ ആഹ് അതിന്റെ കാര്യത്തിന് പോയതാ
ആഹ് ആഹ് ആഹ്. ഞാനേ എന്നാം ഇവടെ നല്ല മഴ ഒണ്ടായ്ര്ന്നു മഴ പെയ്ത് ചാറി അങ്ങനെ നിക്കുവായിരുന്നു.
ആണോ?
അപ്പ തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ടായിര്ന്നു അതെടുക്കാനൊക്കെ നടക്കുവാരുന്നു.
ആണല്ലേ?
ഉം അതെ അതെ ആഹ് ഒരു വാ കൂട്ടുകാരി ആശുപത്രിലല്ലേ?
ആഹ് ഒരാളാശ്വത്രീലാ
അഹ് ആഹ് അതെന്ത് പറ്റിയതാര്ന്ന്? പുള്ളിക്കാരി ആണോന്നിങ്ങനെ പറയ്ന്ന കേട്ട്.
ആഹാ ചൊവ്വാഴ്ച ചെലപ്പം പ്രസവം കാണുവേ.
ആഹ് ആഹ് പുള്ളിക്കാരിയിപ്
കേക്കാവോ? ആഹ് കേക്കാവോ?